ഹലോ
ഹലോ
ഹലോ ആ ചോദിച്ചന്താ ഇപ്പ ഇപ്പ കിട്ടിയ ഫ്രണ്ട്സ് എങ്ങനെയാണെന്നോ ഇപ്പ കിട്ടിയത് ന്ന് പറയുമ്പം എനിക്ക് ന്യൂ ഫ്രണ്ട്സായിട് കോളെ ളജിലാ കാരണം പ്ലസ് വൺ് പ്ലസ്ടു ഒക്കെ ആണെങ്കിലും ഞാൻവിജാരിച്ചില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞൽ എനികൊരു പുതിയ ഫ്രണ്ടിന്റെ ആവശ്യം ഇല്ലായിരുന്നു ഓൾറെഡി എന്റെ ഫ്രണ്ട് കൂടെ ഉള്ളൊണ്ട് ആവശ്യല്ല യിരുന്നും പറഞ്ഞ എല്ലാരടത്തും മിണ്ടും അങ്ങനെ പ്രശ്നൊന്നും ണ്ടായിരുന്നില്ല പക്ഷെ ഒരു പുതിയൊരു ഫ്രണ്ടിന്റെ ആവശ്യല്ലലോ പക്ഷെ കോളേജ് വന്നപ്പോ പുതിയൊരു അറ്റ്മോസ്ഫിയർ പുതിയ ആൾക്കാര് ഞാൻ ഒട്ടും എക്സ്പെക്ടിയ്യാത്ത സ്ഥലം ഞാൻ പോയിട്ടില്ലാത്ത സ്ഥലം ഞാ കേട്ട് കേൾവി പോലുഇല്ലാത്ത സ് സ്ഥലം അങ്ങനത്തെ കൊറെേ ഇതു ണ്ടായിർന്ന് അപ്പഴ്ത്തേക്കും ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ ഞാനങനെ ചിന്തിച്ചില്ല എനി ഇങനെ ഒരു പുതിയ ഫ്രണ്ട് വേണം അങ്ങനെയൊന്നും മനസ്സിൽ കണ്ടിട്ടില്ലായിര്ന്നു കോളേജ് പോവുന്നു എന്റെ പേടീന്ന് വെച്ച് കഴിഞാൽ നീ അവിടെ സെറ്റാകോ ഞാൻ ഒറ്റക്കായിരുന്നാലും എനിക്കവിടെന്ന് പിടിച്ചിക്കാൻ പറ്റോ എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ വലിയ പേടി ത്ര കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പോയി പോയി പിന്നെ അവിടെ ഇരുന്ന് ആദ്യം ഒരു ഫ്രണ്ടിനെ കിട്ടി
ഉം
ആള് ഒരാഴ്ച അതായത് ഞങ്ങക്ക് ക്ലാസ് തുടങ്ങി ഒരാഴ്ച ഒര് ആദ്യത്തെ ദിവസം തന്നെ കിട്ടി ഒരു രണ്ട് ഫ്രണ്ട്സിനെ കിട്ടി അപ്പം അതിന് ഒരാൾക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പം ഏ ചെറിയൊരു അസുഖം വന്നിട്ട് എന്ന് വെച്ചാൽ ആഹ് അസു- ചിക്കൻ ബോക്സ് അത് വന്നിട്ട് ഒരാഴ്ച പിന്നെ ഒരു മാസത്തോളം ലീവ് ആയിരുന്നു ആള് ഓ അന്നിട്ടില്ല വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ ഇരുന്ന് അന്ന് രണ്ട് പേര് ഇരുന്ന പിള്ളേരാ അപ്പം ആ കുട്ടിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കൂടെ തന്നെ പഠിച്ച കുട്ടിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ആ കുട്ടി വന്നപ്പം നമ്മളെന്താല് അവരുടെ ഇടയിൽ ഇപ്പൊ എനിക്ക് എനി എനിക്കറിയാം എനിക്ക് കുഞ്ഞിലെ മുതല് ഒരു ഫ്രണ്ട് ഒള്ള കൊണ്ട് ആ നമ്മുടെ ഇടയിൽ ഒരാള് വരുമ്പോ നമുക്ക് ഇണ്ടാവുന്ന ഇറിറ്റേഷൻ നമുക്കറിയാം അപ്പഴത്തേക്കും ഞാൻ ചെന്നേച്ചു അവിടന്ന് അങ്ങ് ഒഴിവായി ഒഴിവായി അങ്ങനെ പിന്നെ കാണവര ത്തലമിണ്ടാൻ തൊടങ്ങി അങ്ങനെ ഒരു ഫ്രണ്ട്ന്നുള്ള ഇതില് പക്ഷെ ഫ്രണ്ട് വേ ആ ആ കുട്ടിയുണ്ട് വയ്യാതായ അപ്പൊ അവള് വരുന്നത് വരെ അങ്ങനെ വേറൊരു ഫ്രണ്ട്ണ്ടിന്റെ ആവശ്യം തോന്നിയില്ല പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ മിണ്ടില്ലേ ആ കു തീവേടുത്ത് ചോദിക്കന്ന ഒട്ടോ കാര്യങ്ങളോണ്ടെങ്കിൽ അല്ലാതെ വേറെ ഒരു ഇവിടെ ഒള്ള എല്ലാരടത്തും മിണ്ടുവായിരുന്നു അങ്ങനെ പോയി പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോ ആ കുട്ടി വന്നു. അത് കഴിഞ്ഞിട്ട് വേ അതിന്റെ ഇടയിൽ ഇങ്ങനെ അഡ്മിഷന്റെ സെലക്ഷൻ നടന്നോണ്ട് ഇരിക്കയാണ് അവിടെ പ്രോസസ് നടനോണ്ട് ഇരിക്കേണ് അപ്പം വേറൊരു ഒരു ദിവസം ഇങ്ങനെ നമ്മള് രണ്ടും കാര്യമൊക്കെ പറഞ്ഞ കൊണ്ടിരുന്ന അപ്പം എന്റെ ബെഞ്ചില് ഞാനും. വേ ഞാൻ പറഞ്ഞ ആ കുട്ടി മാത്ര ഒള്ളു എന്റെ ഫ്രണ്ട്
ഒള്ളോ ആഹ് ആഹ്
വേറെ ആരും ഇല്ല ഇരിക്കാൻ ആഹ് അയ്യന് എന്ന ബാഗ് ബെഞ്ചില് പക്ഷെ അതേ സമയം അഞ്ചാറ് പേര് അങ്ങ് നേര അഞ്ചാറ് പേര് ഒറ്റ ബെഞ്ചില് ഇരി ഇരിക്കാൻ പറ്റൂല്ലെങ്കിലും ആറുപേര് അ വെഞ്ചിന് അകത്തിരുന്നു ആഹ് അപ്പൊ ഒരു ദിവസം ഞാൻ ഒരു ഒരു കുട്ടീനെ കണ്ട് പുതുതായിട്ട് വന്നതാണ് അപ്പൊ ഞാൻ ചെന്ന് മിണ്ടി പേര് എന്തോന്ന് ആണ് എങ്ങനെ ആണ് എന്ത് ആണ് എന്ന് എന്തിന് ആണ് ഞാന് ഇങ്ങനെ ചോ ചോച്ച് എന്റെ ബെഞ്ചിന്റെ അങ്ങോട്ട് വരണോന്ന് ചോയിച്ച് അപ്പഴത്തേക്ക് ആ കുട്ടി പറഞ്ഞു വരുന്നുണ്ടന്ന് പറഞ്ഞു അങ്ങനെ അവള് വന്നു പിന്നെ ആ കുട്ടിയായിട്ട് കമ്പനിയായി അങ്ങനെ ഞങ്ങള് മൂന്നു പേരായി അങ്ങനെ ഇരുന്ന് അടു- അത്ത് വീണ്ടും ഞങ്ങക്ക് ഇതുപോലെ ഒരു സറമണി ഇണ്ട് ഇൻഡക്ക്ഷൻ സറമണി ഉണ്ടായിരുന്നു സ്റ്റുഡന്റ്സിന് വേണ്ടിട്ട് അതായത് കോളേജിനെ പറ്റി കോളേജിന്റെ കാര്യങ്ങളെ പറ്റിയും എങ്ങനെയാണ് അവരുടെ സിസ്റ്റം എങ്ങനെയാണ് ഒരു കുട്ടി പെരുമാറ ണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി അവര് ഇത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സംഭവമായിരുന്നു ആ സമയത്ത് ത്ത് ഇൻഡക്ഷൻ സെർമണി സമയത്ത് രണ്ട് പുതിയ പിള്ളേര് വന്നു അതിലൊരു ബോയി ഒരു ഗേളും ആയിരുന്നു ബോയി നമ്മൾ പരിചയപ്പെട്ടില്ല ഗേള് നമ്മൾ അവിടെ വന്നപ്പോ ജസ്റ്റ് ഞാൻ ചെന്ന് ആ കുട്ടിയേടുത്ത് പരിചയപ്പെട്ട് പിന്നെ അവളുമായിട്ട് കമ്പനിയായി ഞാൻ നോക്കിയപ്പ എന്റെ അതേ ഞങ്ങള് സെയിം ലൊക്കാലിറ്റിന്ന് വരുന്നവരാണ് ഏകദേശം
അടുത്ത് അടുത്ത് അല്ല എന്നാലും ഒരേ റൂട്ടൊക്കെയാണ് അപ്പഴത്തേക്കും വിചാരിച്ച് ആ ഇവളുമായിട്ട് അങ്ങനെ കമ്പനിയായി പിന്നെ നമ്മള് വരണതും പോണതും ഒരുമിച്ച് ചായപ്പത്തേക്കും അവളും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായി അങ്ങനെ ഞങ്ങള് നാലു പേരും ഒരു ബെഞ്ചില് ഒരു ഫ്രണ്ട്ഷിപ്പായി പിന്നെ അങ്ങനെ ഇങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇയർ പോയി പിന്നെ ആരേം നോക്കത്തില്ല ക്ലാസ്സില് ബാക്കിയുള്ളവര് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മള് വലിയ ഇതൊന്നും കാര്യമായിട്ട് എടുക്കൂല പിന്നെ നമ്മളെ കാര്യം നമ്മള് ഭയങ്കര സന്തോഷം ചിരിയാ അപ്പോ ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ ചിരിയായിരുന്നു കോമഡി പറയുന്നു ചിരിക്കുന്നു ത്ത കാര്യങ്ങളായിരുന്നു വേറെ ആർക്കും വലിയ ശല്യമൊന്നും ഇല്ല നമ്മള് എന്താ പറ ഭയ എന്തൊക്കെയോ ചിരിക്കുന്നു നമുക്ക് പോലും അറിഞ്ഞൂട സെക്കൻ് ഇയർങ്ങെ പോയി അങ്ങനന്നെ ത് തേർഡ് ഇയർ ഒക്കെ ആയപ്പം എന്നാലും എല്ലായിടത്തും മിണ്ടുന്നുണ്ട് തേർഡ് ഇയർ ആയ പഴ് കുറച്ചൂടെ കമ്പനിയായി എല്ലാരുംമായിട്ട് ട്ട് അപ്പത്തേക്കും ആ അപ്പഴത്തേക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും പോയാല് അവരെ ഓരോരുത്തരെയിങ്ങനെ കളിയാക്കി വിളിക്കും അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു പയ്യനുമായിട്ട് കമ്പനി തുടങ്ങി നമ്മള് അതിന് മുന്നേ ഫസ്റ്റ് ഇയർ കയറിയപ്പോ ഒരു പയ്യന്വായ്ട്ട് ട്ട് കമ്പനി ഉണ്ടായിരുന്നു ഞങ്ങള് ഒരു സെയ്ം റൂട്ട് പോകുന്നു ആ പ്പയ്യൻ ആദ്യമൊക്കെ മിണ്ടോയിരുന്നു നല്ല കാര്യായിരുന്നു. പിന്നീട് ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോ ആൾക്ക് വേറെ റിലേഷൻ അങ്ങനത്തെ പരിപാടിയക്കെ ആയപ്പോ ആൾ നമ്മളടത്തും മിണ്ടാതായി പിന്നെ നമ്മൾ അത് ശ്രദ്ധിക്കാൻ പോയില്ല കാരണം നമുക്ക് ഫ്രണ്ട്സ് ഇണ്ടല്ലോ നമ്മള് ബെഞ്ചീ ഇരുന്ന് കളിയും ചിരിയക്കായപ്പോ അതങ്ങനെ ആ അങ്ങനെ ഒരു ഇത് ശ്രദ്ധയില്ലാതായി അപ്പൊ അങ്ങനെ പോയി പിന്നീട് ആ ആ ആ ആ ഒരു മൂന്നാത്തെ വർഷം ആയപ്പോഴത്തേക്കും ആണ് ഓരോ ആ പയ്യനുമായിട്ട് വീണ്ടും വീണ്ടും മിണ്ടി തുടങ്ങി
ഉം
ഭയങ്കര കമ്പനിയായി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇടക്ക് വെച്ചിട്ട് ഒരാൾ പിന്നെ ടൂർ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ വേറൊരു പൈയൻ അതായത് ഞങ്ങൾ അപ്പ ഞങ്ങള് രണ്ട് ബോയ്സുവായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു അപ്പ അയ്യ്ല് ഒരാളുമായിട്ട് ടൂറ് പോയപ്പോഴാണ് കൊറച്ച് നല്ല കമ്പനിയായി ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാരുന്നു ഫോണൊക്കെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് മെസ്സേജ് അയക്കും വിളിക്കും പിന്നെ ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി അങ്ങന ഭയങ്കര അപ്പ പക്ഷെ ഇന്നും ഉണ്ടാ ഫ്രണ്ട്ഷിപ്പ് ഞാൻ എന്ന് പറയുമ്പോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി കഴിഞ്ഴിഞ്ഞാൽ എപ്പോഴും അ മോട്ടുണ്ടോണംന്ന് ആഗ്രഹിക്കുന്ന വക്തിയാണ് അല്ലെങ്കിൽ അത് ഒരു വഴിൽ വെച്ച് വെറുതെ പോണ് അതാണ് എന്നും പറഞ്ഞ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അതിന് വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആളായിരിക്കണംന്ന് എനിക് ഫ്രണ്ട്ഷിപ്പ് വേണംന്ന് തോന്നുന്ന ഒരാളായിരിക്കും അല്ലാതെള്ള ഒരാളാണെങ്കിൽ വലിയ പാടാണ് എനിക്ക് ഞാനായിട്ട് അങ്ങനെ ചെന്ന് ഇതാക്കാൻ നിൽക്കില്ല
നിക്കൂല ആം
അങ്ങനത്തേക്ക് അങ്ങന ഭയങ്കര ഒരു പ്രൻഷിപ്ന്റെ ഒരു ലോകം തന്നെയായിരുന്നു ചിരി ബഹളം ആഹ് ഉം
ഈ പയ്യന്മാര് ഈ പയ്യന്മാരന്ന് പറഞ്ഞാ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒന്നും അപ്പം സംസാരിക്കില്ലായിരുന്നോ?
ഫസ്റ്റ് ഇയറും സെക്കൻ്റ് ഇയർ ആ സംസാരിക്കും കാരണം അവർക്ക് വേറെ ഫ്രണ്ട്സ് ഗേങ്ങ് ഉണ്ട് അതാണ് പ്രധാനം കാര്യം ഇപ്പൊ ഗേൾസിലാരുന്നാലും അവർക്ക് ഫ്രണ്ട്സ് ഗാങ്ങ്ണ്ട്
ആഹ് ആഹ് പിന്നെ അവര് അവര് അവരെന്ന് പിന്നെ എങ്ങനെ ഇങ്ങോട്ട് എത്തി
അത് ഹ് അവര് തമ്മിൽ എന്തോ ഫ്രണ്ട്ഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അന് നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല അപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഇഷ്യൂസ് ഒക്കെ അവരെടെ പേഴസണൽ കാര്യമ അല്ലേ നമ്മൾ ചോദിക്കുന്ന ശ് പറഞ്ഞ് ഇണ്ട് ഡീറ്റെൽായിട്ട് എല്ലാം പറഞ്ഞിട്ടണ്ട് അതിപ്പംമ്മെ വിശ്സിച്ച് പറഞ്ഞതല്ലേ അത് വേറെരാള് പറൻ പടില്ലോ അത് ഭയ അത് പക്ഷെ കേട്ട ഒരുഒരു ഒരു ട്രോമയാണ് അവർക്ക് പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം പഷെ നമ്മള് ഭയങ്കര വൈബാണ് എനിക്ക് തോന്നുന്നു കോളേജിലെ പല ഗ്യാങ്ങും ആ അടിച്ചുപരിഞ്ഞു പോയിന്ന് തോന്നുന്നു. ആ പലരും പല ഇതില് അന്ന് ഭയങ്കര കൂട്ടായിരുന്നവര് ഇന്ന് പല കാരണങ്ങളായിട്ടും അടച് വിരിഞ്ഞി റ്റ് ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കട്ട് ചെയ്ത് നടകെയാണ്
ഉം
പക്ഷെ ഞങ്ങള് അങ്ങനെയല്ല ഞങ്ങക്ക് പക്ഷെ അതൊരു ഭാഗ്യമാ കരുതുന്നുണ്ട് കാരണം ഇത്രയും കാലമായിട്ടും ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു കോളേജ് കഴി ഇറങ്ങിട്ട് എന്നിട്ടും കീ പേ ൻ പറ്റുന്നില്ല ഇപ്പൊ ഒരു അഞ്ചാത്തെ വർഷമായി കാണും കണ്ട് മുട്ടിയിട്ട്. നമ്മുടെ ഈ ഫ്ര ഗ്യാങ്ങിൻ്റെ ഗ്യാങ് രൂപപ്പെട്ടിട്ട് അത്രയും കാലയളവനില്ലെങ്കിലും ഞങ്ങള് കണ്ട് മുട്ടി സം സംസാരിച്ച് തുടങ്ങിട്ട് എന്താലും ഏകദേശം അഞ്ച് വർഷം ആവാൻ പോണ് അഞ്ചത്തെ വർഷത്ത് ആഹ് അപ്പൊ അത്രയും ഇങ്ങനെ ക്ലോസ് ആകും പക്ഷെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല ഇത്ര ന നമ്മളിങ്ങനെ ഒരു ഗ്യാങ് ആകും ക്ലോസ് ആകും എന്നൊന്നും പ്രതീക്ഷിച്ചില്ല നമുക്ക് അപ്പഴും ഇങ്ങ നാല് ഗേൾസ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ലോകായിരുന്നു പിന്നീട് അവരുടെ സങ്കടമൊക്കെ കേട്ടപ്പം നമുക്ക് നമ്മളെ ഗാങ്ങിലേ നമുക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളുമായിട്ട് മിംഗിളായി സിമ്പതി കൊണ്ടൊന്നും അല്ല. സിം ശരിക്കും സിമ്പതി കൊണ്ടല്ല അവര് ആഹ് ആഹ് ഇപ്പൊ ഇതിലെ ഒരു പയ്യൻ അവന്റെ ഗേങ്ങുമായിട്ട് മിണ്ടാതാവണേന് മുന്നേ അവനമായിട്ട് ഞാൻ കമ്പിനിയുണ്ട്. വിളിച്ച് വിളിച്ച് നമ്മള അങ്ങോട്ടും ഇങ്ങോട്ട് എങ്ങനത്തെ കമ്പനിന്ന് വെച്ചാൽ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന ഒരു കമ്പനി ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് പോലെ പിടിച്ചിട്ടാണ് നടന്ന് ഒരു മി അങ്ങനെയൊന്നും പോവുന്നല്ല അല്ലാതെ ഒരു എന്താ ആഹച്ച എന്താ വെറുതെ അവിടെ ഇപ്പം ട്രാക്ക് ടൈമിലൊക്കെ വരാന്തേല് നിക്കണെങ്കിൽ ആ സമയത്ത്. ജസ്റ്റ് നമ്മള് പേര് വിളിച്ച് കളിയാക്കാ അപ്പൊ തിരിച്ചും അങ്ങനെയൊക്കെ ഒരു കമ്പനിയുണ്ട് അപ്പൊ ഇതൊരു സിമ്പതിയുടെ പുറത്തൊന്നും അല്ല. പിന്നെ ടൂറ് പോയപ്പോ കുറച്ചൂടി അറ്റാച്ച്മെന്റ് ആയി ഉം.
തുടങ്ങി അങ്ങനെ ഓരോ.
ഉം ആ ഇപ്പോഴും പക്ഷേ ആ പഴയ ആ പ്രശ്നം പറഞ്ഞിട്ടില്ല ടൂർ പോയ സമയത്ത് പക്ഷേ ടൂർ പോയ സമയത്ത് നമ്മൾ കമ്പനി ഉണ്ടായിരുന്നു ബസ് കയറുന്ന സമയ ലും എടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ച് അങ്ങനെയൊക്കെ മിണ്ടിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയായിരുന്നു. അതുകൊണ്ട് സിമ്പതിയുടെ പുറത്തൊന്നുമല്ല സിംമ്പതിയുടെ പുറത്ത് കൂടാണ്ടല്ലല്ലോ ഫ്രണ്ട്ഷിപ്പ്. പിന്നെ അവ വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്.
അപ്പൊ ഇത് ഒരാള് മറ്റേ ആളോ?
ആഹ് ആഹ് അത് ന്ന് പറഞ്ഞ് കഴി അതൊട്ടും സി സിമ്പതിയുടെ പുറത്തല്ല കാരണം അവന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് മിടിയ ഒരു ബോയി എന്ന് പറഞ്ഞ അവനാണ്.
അത് സിമ്പതിയാണോന്ന് ചോയിച്ചല്ല. അവര് അവനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്ന്റെ ഒരിത് ആ അങ്ങനെ
തുടക്കം അവന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഫസ്റ്റ് ഇയറില് ഫസ്റ്റ് സെമ് ഭയങ്കര കൂട അത് ഇതുപോലെ കളിയാക്കിട്ട് എൻ്റെ എൻ്റൊരു എൻ്റെ സ്ഥലപേര് പറഞ്ഞ് അവൻ വിളിക്കും തിരിച്ച് അവന്റെ സ്ഥല പേര് പറഞ്ഞ് ഞാൻ കളിയാക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഞങ്ങള് ഒരു ബസ് റൂട്ട പിന്നെ ശരിക്കും പറഞ്ഞ ഇത് മുറിഞ്ഞു പോ ആ ഇടയ്ക്ക് വെച്ചിട്ട് മുറിഞ്ഞു പോവാൻ കാരണം സെക്കൻഡ് ഇയർ ആയപ്പം അവൻ സ്ഥലം മാറി വീട് മാറി വീട് മാറി അവൻ്റെ ഒരു റിലേറ്റീവിന്റെ എന്തോ വീട്ടില് മാറി അപ്പോഴത്തേക്കും ബസ് റൂട്ടും മാറി ചേഞ്ച് ആയപ്പോത്തേക്കും ക്ക ആ ഒരു ഇത് അവ അവൻ പിന്നെ അവന് വേറെ ഫ്രെണ്ട്സ് ആയി. ക്ലാസ്സൊക്കെ ഒന്ന് സെറ്റ് ആയി വന്നല്ലോ. അപ്പോഴത്തേക്കും ആ ഒരു ഗ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മിണ്ടും ആയിരുന്നു. സെക്കൻഡ് ഇറിൽ ഒട്ടും
പക്ഷെ ഫസ്റ്റ് ഇയർറ് ഫസ്റ്റ് ഇയ മിണ്ടിയത്പോലെ കോയിൻസിഡൻസ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് കറങ്ങിതിരിഞ് ഇവിടെ തന്ന ആയില്ലേ
ആ അതെങ്ങനെയാണെന്ന് എനിക്ക റിഞൂടാ വീണ്ടും ഇങ്ങനെ തന്നെ വന്ന് അത് എങ്ങനെയാന്ന്വെച്ച അതറിഞ്ഞൂടാ അത്
അത് എന്റെ കാര്യത്തിലാണ് അങ്ങനെയാണ് കാരണം എൻ്റെ ഞാൻ അഡ്മിഷൻ എടുത്തപ്പോ എന്റെ കൂടെ ഒരു അ ഒര് ഒരു പെണ്ണും കൂടെ ഉണ്ടായിരുന്നു അഡ്മിഷൻ എടുക്കാൻ ആ അപ്പം ശരി എന്നാ
ഓ ശരി ശരി ശരി